എന്തൊക്കെയ ഏടാമുത്തേ വാർത്ത ത്താനം
നല്ല വർത്താനം ഇജ് അന്നാ വിളിച്ച് പോയതാണല്ലോ കളിയാണാണ്ട് ഇറങ്ങാൻ പിന്നെ അന്റെ ഒരു വിവരുല്ലല്ലോ
ആ നമ്മള് വിളിക്കായിട്ടല്ലടാ ഇജെ എപ്പളേലൊക്കെ അമ്മക്ക് വിളിച്ചോ നോക്കിക്കേനി
ഏ
ജെപ്പ്ളിയിലൊ ക അമ്മ വിളിച്ചോ നോക്കി
ഞാൻ ഇജ് വിളിച്ചറങ്ങാട്ട് പോയതാണ് പിന്നെ അന്റെ ഒരു വിവരുല്ല
ഓ ജയ്സിൽ നമ്മളെ മറക്ക്ണ്ട്ല്ലേ
ഏയ് ഇജ് അങ്ങനൊന്നും പറയലട്ടോ നമ്മൾവിടെ പെരും പണിയിലല്ലേ പട്ടിപ്പണിയാണ് ഇവിടെ നമ്മള നാട്ട്ത്തെ പോലല്ല
ട്ട് കാര്യല്ലടാ
ഏ നമ്മള തൂറാൻ പോലും സമയം കിട്ട്ള്ള അയിന്റെ എടേലാ
അത് പറഞ്ഞിട്ട് കാര്യല്ലാ ആ നമ്മളൊക്കെ എങ്ങനെ പോകേണ്ടോലെന്നല്ല ല്ലേ
രാവിലെ നീച്ച പണിക്ക് പോവാ പിന്നീ വൈകുന്നേരം വരിക പിന്നെ ഒരു പത്തിൻറ്റോ അഞ്ചിൻറ്റോ ടൈം കിട്ടും അപ്പൊക്കൊക്കെ തടി ആകെ ക്ഷീണിച്ചിട്ടുണ്ടാവും ആ ടൈമിൽ വല്ല ഗെയിം എന്തെങ്കിലും കളിച്ചു ഇരിക്കും അല്ലെങ്കിൽ വല്ല പടം ന്തേലും ക കണ്ടന്ന് പിന്നീ കട്ന്നൊ രാവിലെ എണീച്ച പൂവാ ഇതൊക്കെ തന്നെ ഇപ്പൊ അടുപ്പിച്ചട്ട് ഒരു മൂന്നാല് മാസം ഇത് തന്നെ പണി വേറെ
ഉം എന്നിട്ട് ഇന്നത്തെ പണി കഴിഞ്ഞോ
ഇന്ന് കുറച്ച് നേർത്തെകഴിഞ്ഞു അപ്പൊപിന്നെ വെറുതെ ഫോണുംമെ അങ്ങനെ കളിച്ചിരിക്കും അയിലാണ് അൻ്റെ കോൾ
ആ
ഇനിയിപ്പോ എന്താ അന്ന ഒന്ന് ഫുഡ്കഴിച്ചാൻ പോയോക്കണം
ഓ ഫുഡ് ഫുഡൊന്നും ഉണ്ടാക്കലല്ല അപ്പൊ
ഫുഡ് എന്നും ഉണ്ടാക്കലാണ്ന്ന് പുറത്തക്കോട്ടെ എന്താപ്പോ ഇന്ന് പോ ഇങ്ങനെ പരറുള്ള കുന്ന് പോ ഏതായാലും കുറച്ച് നേരത്തെ പോന്നല്ലേ
ആ ആ ആ ഏ പുറത്തുന്നൊക്കെ കഴിച്ചോ നല്ലതല്ലേ അവിടുത്തെ ഫുഡുകളൊക്കെ
പിന്നെടാ ഞമ്മളെ അന്ന് കോയമ്പത്തൂരു പോയില്ലേ
ആ
അവിടുത്തിലേറെ നല്ല അടിപൊളി ഫുഡാണ്
യ് കോയമ്പത്തൂരിത്തെ കാര്യം പറയല്ല അവിടുത്തെ ഫുഡേന് ഫുഡ് നമ്മളിങ്ങനെ ഓരോരോ സ്പെഷ്യല് സ്പെഷ്യല് പേരാള് ഇങ്ങനെ കേട്ടപ്പളെ അടിപൊളി സാധനക്കന്നൊക്കെ കരുതില്ലേ
ആഹ് ന്നട്ട് അന്നെന്തേ പള്ള നെറച്ചു ചൊറുകഴിച്ചില്ലേ
ഓ ന്റമ്മ അന്നത്തെ ഫുഡ്ന്നല്ല പറയല്ലേ മട്ടൻ ബിരിയാണി എന്നൊക്കെ പറഞ്ഞപ്പളേ ആ സെറ്റ് സാനൈക്കരന്നൊക്കെ ആ അത് നമ്മള് ആ വർക്ക് എടുത്തിട്ട് ടൈം ആണെങ്കിലും ഓവർ ടൈം വയ്ക്കാം കൊയങ്ങിക്കാ പൈച്ചക
ഇവിടെ അതേപോല മട്ടൻ ബിരിയാണിയ ചിക്കൻ ബിരിയാണിയും കിട്ടില്ല ഇടെ റൊട്ടിയാ കയിക്കല സാധനങ്ങൾ കിട്ടുക
അപ്പൊ ഫുഡ് എല്ലാം മിസ്സ് ചെയ്യണ്ടാവും നാട്ടിത്തെ
കഞ്ഞി അച്ചാറും പയറുപേരിം ചമ്മന്തി
ആ ഏത് ഫുഡ് നല്ല അതിൻ്റെ അടുത്ത് തെരക്ക് വരൂല
ഏ ഒരു ഇത്തിരി കഞ്ഞി പയറുപ്പേരിം ചമ്മന്തി കിട്ടിയ നമ്മള് ഹാപ്പിയാണ്
ഇപ്പൊ നമ്മള നാട്ടുകെ പുതിയ എന്താ പറയുന്ന റെസ്റ്റോറൻ്റ് വന്നേക്കണ്
ആ റെസ്റ്റോറന്റ് അതു ഒലക്ക ആണ് മനുഷ്യന് റസ് റെസ്റ്റോറൻ്റ് നിങ്ങൾക്കറിയാം റെസ്റ്റോറന്റ്ക്ക് കേറിയാൽ എത്ര റുപ്പിയ ചിലവ ഒരു ചോറ് ഒരു മന്തി കഴിച്ചിറങ്ങുമ്പതന്നെ മുന്നൂറ്റി അൻപത് റൂപ്പി വരും ഒരു കോർട്ടർ തന്നെ റസ്റ്റോറൻറ്
അങ്ങനെ തന്നെല്ലേ ബ്രോ ഇപ്പോ ജീവിക്കുന്ന എല്ലാരും റെസ്റ്റോറന്റ് ഹോട്ടല് തട്ടുകട
തട്ടുകടയെക്കെ പിന്നെയും ഓക്കെ അതൊക്കെ ഇപ്പോ ആകെ ത്തെ വിലയുണ്ടാവുക
ആ അത് ശരിയാ പക്ഷെ
വേറൊരു വയനാട്ടിന്റെ ആവാത്തു കൂടിയൊക്കെ നല്ല നിലയിൽ തോന്നുന്നുണ്ടല്ലേ
മറ്റ നമ്മൾ അന്നൊരു
നമ്മൾ ഇന്നാൾ ഇവിടുന്നു ഒരു ഫുഡ് കയിച്ച ഓർമയുണ്ടാനിക്ക്
ആ എൻ്റെമ്മ നമ്മളന്ന് മന്തി പോലെ നല്ല കഴിച്ചിക്കണ പൊറാട്ടി കുറച്ച് ഗ്രേവിതിന്നന്ന് അ ഇരുന്നൂറ്റിയല്ല അഞ്ഞൂറ്റി നമ്മള് ആകെ നാലാൾക്കാരെ കഴിച്ചു അഞ്ഞൂറ്റി മേലെ അല്ലേ
നാല് പൊറാട്ടയും ഗ്രേവിക്കോ
മ്
എന്നിട്ട് നമ്മള് ബില്ല് ഒന്നും കൂടി നോക്കി
ആ
അതില് പിന്നെ അതിന്റെ വെലകളൊക്കെ അവിടെ ബോർ ഡിമേൽ എഴ്തിച്ച്ച് നമ്മള് കണ്ടപ്പോ പിന്നെ
ആഹ പിന്നെ പണ്ടാരംഎന്താലോ തിന്നണേന് കൊറെ കായ്ക്ക് വില നോക്കിട്ട് എന്താ കാര്യം മന ആഹ് ഞമ്മള് ഞമ്മളത് അടിക്കല കു അപ്പൊ ഫാസ്റ്റ് ഫുഡാണെങ്കി അത്രയും നല്ലത് അത്രയും നല്ലതാകുമ്പോ ശരീരം പെട്ടെന്ന് തീരുമാനായിക്കോളും
ഓ ഫാസ്റ്റ് ഫുഡിന്റെ കാര്യം ഇന്നാള് നമ്മള അടുപ്പിച്ച് കൊറച്ച് വർക്ക്ട്ത്തത്ത് അന്ക്ക് ഓർമ്മണ്ടോ
ഓ ഒരാഴ്ചത്തെ വർക്ക്
അടുപ്പിച്ചടുത്തു എല്ലാ ദീസവും അന്ന് ഫുള്ള് ഫാസ്റ്റ് ഫുഡാ തിന്നു പിറ്റേന്ന് വയറിന്റെ ഉള്ളിക്കൂടി ഒരു വരുത്തം ഏ അപ് ഇപ്പൊ നമ്മളീ പാൽക്കായ ഒക്കെ കുടിച്ച് ചൂടുവെള്ളം ഒക്കെ കുടിച്ച് ഇങ്ങനെ മാറുന്ന് കരുതിങ്ങ് നിന്നു
ആഹ്
അപ്പോ എടക്ക് വരും എടക്ക് പോവും എടക്ക് വരും എടക്ക് പോവും ഒരു സൈസ്
ആഹ്
വെറുതെ അപ്പൊ ഈ വെര്ത്തം കൊണ്ട് നിക്കണ്ടല്ലേ ഞാൻ ഹോസ്പിറ്റലില് പോയി ഹോസ്പിറ്റലില്‌ പോയ മെന്താ ഫുഡിൻഫെഷം
ഫുഡിൻ ഫെഷം അപ്പോ ഒന്നായിട്ട് അടിച്ച്കേറ്റുമ്പോൾ ആലോയിച്ചണേ ഒന്നില്ലെങ്കിൽ നമ്മളെ ശരീരം ഇത് രണ്ടവട്ടക്കെയാണെങ്കി ഫാസ്റ്റ് ഫുഡ്‌ ഓക്കെ
ആ അയിനിയിപ്പോ
ഇന്നട്ട് അന്ന് ഞങ്ങക്കൊന്നും പ്രശ്നം ഇണ്ടായില്ലല്ലോ
ആ എല്ലാരീം ശരീരപ്പോ ഒന്നാ
അല്ല അങ്ങനെല്ല
ആഹാ അതാണെ ഓരോരുത്തരതും ഓരോരോ പ്രകൃതല്ലേടാ ഞാന് ഞാൻ എന്താച്ചാലെ അയിന് നമ്മളക്കെ അടുപ്പിച്ച് അങ്ങനെ ഏയീസൊക്കെ അടുപ്പിച്ച് ഫുഡ്ഡ് ന്ന്ണ എപ്പളേലും ഉണ്ടോ
ഉം ഉം എവടെ
നന്നായി നമ്മള് ഫുഡ്ന്ന്ണ് അങ്ങനെക്കെ
ശരിക്ക് ഈ ഫുഡ് കണ്ടു പിടിച്ചോണ്ട് കാര്യല്ലേ ആദ്യം ശരീരത്തിന് ഊർജ്ജം കിട്ട സാനാണ് ഈ ഫുഡ് ഫുഡൊന്നുല്ലെങ്കി ഒന്ന് ആലോയിച്ചുനോക്കാ
ഇല്ലെങ്കി ഇപ്പ എന്താ പട്ടിണി എത്ര ആൾക്കാര് കെടക്ക്ണ്ട് പട്ടിണി ഒക്കെ ഇജി ഇതൊന്നാലോയിച്ചോക്കാം എത്ര ആൾക്കാര് പട്ടിണിഎട ന്നിട്ട്.
ആയിന്നെ എത്ര ആൾക്കാര് ഫുഡ് വേസ്റ്റായി കളിയണ്ട് അതൊക്കെ ഒന്നാലചിച്ചോക്കാം അതൊക്കെ കാണുമ്പോൾ സങ്കടം.
ഇന് പോമ്പോ ഇയ്യ് കണ്ടിട്ടില്ലാല.
ആഹ് അയിനെ പറ്റിയൊന്നും പറയ അതിനെ പറ്റിയൊന്നും പറയണ്ട അതിനെ പറ്റി പറഞ്ഞിട്ട് ഇപ്പൊ ഒരു കാര്യല്ല. ഏഹ്. പക്ഷെ നല്ലോലുണ്ട്ട്ടോ
എന്താവാ എത്രൾക്കാര്ണ്ട് റീലോക്കെ കണ്ടിട്ടില്ലേ ഓരോര്ത്തരൊക്കെ എന്താ ബർത്തഡേക്ക് മറ്റേ മറ്റേ ഓർഫനേജുകളിലൊക്കെ പോയി ഫുഡ് ണ്ടാക്കി ഓര്ക്കൊക്കെ കൊട്ക്ക അതൊക്കെയാണ് യഥാർത്ഥ സന്തോഷം.
ആ അപ്പ തെന്നെ പർഞ്ഞത്
മറ്റേ കൊറെ ആൾക്കാര് പന്താട്ടാ കേക്കാണ് മുർച്ചും മേത്തൂടാണ്ട് വാ വാരും അഅ് കയ്ഞ്ഞ് പരിവാട്യഞ്ഞ്.
അങ്ങനെ ഓരോ കാര്യങ്ങള് പറയാന വച്ചാ കൊറേ പറ്യാണ്ട്.
ഉം ഉം ന്നട്ട് ഇന്നത്തെ ഫുഡ് തിന്ന്ട്ടില്ല പ്പൊ
ഇന്ന് കയ്ച്ച്ണില്ല കയ്ച്ചാ പോണം.
ഉം
ഞാനയിന്പൊ പരമാവധി ഫ്രൂട്ട്സ ഴ്ച്ചല് പച്ചക്കറി
ഉം അതാ പ്പനല്ലേ അയ്നങ്ങൻത്തെ സ്ഥല്തൊക്കെ നമ്മളിപൊ ർത്ത് പോയി ചിയ്യുമ്പൊ നമ്മള് ഈ ഫാസ്റ്റ് ഫുഡൂഡിം അടിച്ച് കേറ്റ്യാലെ അഎന്നെ ഒന്നാമതമ്മക്ക് ഒരു ജീവണ്ടാവൂല അഅ് പണിട്ത്ത് അയ്ൻ്റുള്ളിൽ കൂടി ഫാസ്റ്റ്ഫുഡുടി എയണ്ണ മയെ കൂട്യൊക്കെ തട്യാല് പിന്ന നീ
പിന്നെപ്പ ഞമ്മള് ശീലാക്കലൊട്ത്തി റെഡ്ബുള്
ആ റെഡ്ബൂൾ നല്ല സാനം
എന്തെടാ ആശാ
അത്രെ അത്ര നല്ലെയ് ഒ അല്ല അവര് അതെന്നെയാണെ ഓരോന്ന് എന്താപ്പോ മറ്റേ എത്താപ്പോ അയിന് പറിയാ
എത്ര തിന്ന്ട്ടും ആണ്ട് തടി വെക്ക്ണില്ലെടാ
ഏ ഇപ്പത്തെ സാനങ്ങൾ ഒക്കെ തിന്ന് തടി വെക്കുന്നാ അന്റെ വിചാരം പണ്ടത്തെ ആ സാനങ്ങളാണെങ്കി മുത്തേ തടി വെച്ചിട്ടില്ലെങ്കിലാ കാര്യം. പണ്ടത്തെ ആൾക്കാര് ഇണ്ടാക്കി തന്ന ഫുഡൊക്കെ തിന്നിട്ട് ഇജ് തടിച്ചിട്ട് ഇല്ലെങ്കി ഇണ്ടല്ലോ ഏ ഇപ്പത്തെ ഫുഡ് തിന്ന്ട്ട് ഇജ് തടിച്ചുംന്ന് ഇല്ലെ ഇത് വെക്കെണ്ട അത് എന്തായാലും നടക്കു ക്കുലാ ഏ ഇപ്പെത്തെ അജ്നാമോട്ടെ ഒക്കെ ചേർത്ത ഫുഡൊക്കെ തിന്ന്ട്ട് ഇജ് കൊറെ ആണ്ട് തടിക്കും ഇല്ലതടിം കൂടി ചുങ്ങിയാണ്ട് പോകുന്ന് അല്ലാതെ ഏ പണ്ട് ഇണ്ടാകി തന്നാ ആ മറ്റെ കാവ്ത്ത് കൂട്ടാന്റെ അത്ര വെരൂലാ ഏത് ഫുഡും ഹോട്ടൽത്തെയ് കൂട്ടാന് അതൊക്കെ ഇങ്ങട്ട് തിന്നാലെ തടിമ്മെ ഇങ്ങട്ട് കാണും അപ്പ അയെന്നെ അല്ലെ പണ്ടെത്തെ പണ്ടെ ഇന്നത്തെ ആൾക്കാരിപ്പൊ ജീവിച്ചിരിക്കാതന്നെ കാരണം എന്താ അന്നത്തെ ഫുഡും അന്നത്തെ സംസ്കാരൊക്കെ
ഉം ഉം
അന്ന് ഇപ്പൊ ഈ ഹോട്ടല് തൊന്നും ഇല്ലലൊ ഇങ്ങനെ ഫാസ്റ്റ് ഫുഡൊന്നും ഇല്ലലൊ കിട്ട്ണത് നക്ക തിന്ന അചാ കിട്ട്ണത് നല്ല സാനേക്കരംന്നൊള്ളു
ഉം ഉം
വാക്ക്
പഷെന്നാലും ഇപ്പത്തെ കാലത്തുണ്ട്ട്ടോ ഓരോ സൈഡ് കുടി റോഡ് സൈഡ് കുടി കഞ്ഞി അച്ചാറും ന്നൊക്കെ പറഞ്ഞ്ങ്ങനെ പഷെ ആരും അങ്ങനെ അറിയപ്പെട്ണില്ല
ഇപ്പൊതന്നൊപ്പൊ അരി വര്നെങ്ങനെ എങ്ങനെണ്ടാക്കി കാണാ കാരീലിപ്പൊ നെല്ല് ചിന്താക്ക്ണെ നമുക്ക് തോന്ന്ണ് ണ്ടോ ഒക്കെ മിഷീന് മിഷീന് വഴി ണ്ടാക്കും എത്ര എത്ര റീലണ്ടു
പണ്ട്‌ റേഷൻ പീടേലൊക്കെ നല്ലോം കിട്ടീനില്ലേ ഇപ്പോ ഒന്നും കിട്ട ലല്ലോ
എന്ത്ത്ത് റേഷംപീട്യ ഞാൻ നമ്മളെ നാട്ടിൽ തന്നെ എത്ര പാടണ്ടായിനു നെല്ലിന്റെ നമ്മക്കന്നെണ്ടായിൻലേ മ്മക്കാദ്യേ ഏ പ്പൊആടെ ന്താല്ലേ അവിടെ നല്ല കാ ഇപ്പൊ അടെ നല്ല കാട് ണ്ട്
മ്മ്
ലാസ് സ്റ്റ് അത് പൂളത്തിയതാ ഉം ഇപ്പൊ പൂളീല്ല നെല്ലുല്ല പക്ഷെ അന്ന് നമ്മള് ചെറുപ്പായി വേണ്ട അയ്ന്റെ ആ രസം കിട്ടാനായില്ല ഇപ്പളാണേൽ രസം പറഞ്ഞിട്ടാണെങ്കില് അങ്ങനൊരു സാധനം ഇല്ലേനും
ഉം പിന്നെപ്പന്താന്നറിയോ ഞമ്മള നാട്ട്ന്ന് പൊർക്കൂടൊക്കെ പോണം അപ്പളെ നമു ക്ക് മനസ്സിലാവുള്ളൂ എന്താപ്പതിന്റെ അവസ്ഥ ന്നൊക്കെ
പൊറത്ത് നമ്മളെ ഇപ്പൊ ഈ വലമ്പൂരു വാത്ത്ക്കൂടി ജ്ജ് യാത്ര ചെയ്ത്ക്ക്‌ണോ വടെ
വലമ്പൂര് വാത്ത്ക്കൂടി ആ അവിടൊക്കെ ഉണ്ട് നല്ല
അവിടെ നമ്മളെ ആഹ് എടവജ്ജ്‌കൂടി നമ്മളിപ്പോ ഈ പെരിന്തൽമണ്ണക്ക് ചടാതക്കാൻ വാണ്ടി എടവജ്ജ്‌ക്കൂടി പോവൂല്ലേ
ആഹ് ആഹ്
അപ്പൊജ്ജ് വ്ക്കുടി കൊറേ നെല്ലണ്ട്‌ക്ക്‌ണോ
ഞാൻ ആഹ് അത് ഞാൻ അവിടെ കണ്ടു
ഞാൻ ജീ ഞാൻ ജീവിത ത്തില്ണ്ടല്ലോ ഞമ്മളെവ്ട്ത്തെ ആഹ് പാട്ത്ത്ത്തെ കണ്ടിട്ട് പിന്നെ കാണ്ണത് ആദ്യായ്ട്ട് അവിട്ന്നാ
ഏഹ്
പ്പളും നെല നിൽക്ക്‌ണ്ട്‌ അതേ മാരി
ആയെന്നെ ആണോ അവ്ട്ത്തെ നാട്ടാരെസ്
അഷേ ഔ ആഹ് ആടെ ആവ്ട്ന്നൊക്കെ ഫോട്ടടുക്ക അടിപൊളിയാട്ടോ അടെ ക്ലൈമറ്റ അടിപൊളിയാ നെല്ലും ചെറ്യ റോഡും
ഈ തണുപ്പത്ത് രാവിൽത്തെ ക്ലൈമറ്റ് ഒക്കെ അടിപൊളിയാക്കാരാടാ.
ഓഹ് അടിപൊളിയാണ് ന്ന മഞ്ഞും കോടയൊക്കെണ്ട് വന്നാണ്ടല്ലോ. പിന്നെ വയനാടും കോടണ്ട് പക്ഷെ നെല്ലില്ല പക്ഷെ നല്ല ക്ലൈമറ്റാ പക്ഷേ അന്ന് പോയത് ഓർമ ഓർമല്യേ അമ്മള് പണി ക്
ഉം പിന്നെ
അതൊക്കെ ഒരു രസെയ്ഞു ലേ
പിന്നടാ
നമ്മളാ വെരിയിൽ നിന്നതും, ഫുഡ്ണ്ടാക്കിയതും
ഉം പാർഞ്ഞു പാർഞ്ഞു ടൈമ് അങ്ങനെ പോവ്ണ്ട്. ഞാനെന്തായാലും പോയി ഫുഡയ്ച്ച് കടക്കാൻ നോക്കട്ടെ. രാവിലെ ണീച് പിന്നെയും പണി കോണ്ട്
ഉം ഫാസ്റ്റ് ഫുഡ്‌ ങ്ങനെ കേറ്റാൻ പൊയ്ക്കോന്നാ ഞാനിപ്പൊ ഒരു ഓട്ട് ഞാനിപ്പൊരു ഞാനിപ്പൊരു ഓ റ്റ്ൽന്നെറങ്ങാണ്. വേറെ കാര്യം
ആഹ് നല്ല ആളാ ഉപദേശിച്ചാൻ വര്ന്നത് ആണ് ആഹ് എടക്ക് തിന്നണം ഞാൻപ്പം എടക്കൊള്ളു ഞാൻ ഇപ്പോ ഇന്നിപ്പോ തിന്നലൊന്നില്ല ഞാപ്പൊ പ്പം ഇന്ന് പോണന്ന്ങ്ങനെ കര് ദിനും
ഞാ ഞാ ഞാ ഞാനൊരു കാര്യം പറയട്ടെ ഞാൻ അപ്പോ അന്നോട് ആദ്യത്തെന്നേ ഞാൻ ഹോട്ടലില്ന്ന് ഇറങ്ങാണ്റഞ്ഞാല് എന്താ കര്താന്ന്ര്തിട്ടാ ആദ്യം പറയാഞ്ഞേ
ആ ഞാനെന്തല്ലേ വിളിച്ചാ അല്ലെങ്കിഞ്ഞ് ഹോ ട്ടല്ത്തേ ഫുഡഴിച്ചു പിന്നെ ഞാൻ ഇവിടെ ചെമ്പ് മോ
ആഹ് ഇന്നാനേരം പോയിക്കോ അല്ലേ വർക്കത്തെ വല്ല ഓർമ്മേം വരും ന്നാ ഞാൻ
ഓക്കെ ഓക്കെ
ആഹ്